ഓ കേൾക്ണ്ട് ആഹ്പറഞ്ഞോളീം എന്തൊക്കെയാ വിശേഷം
റാഹത്തന്നെ ഇങ്ങനെ പോണ് പിന്നെ എന്തൊക്കെയാ
വാപ്പിം കുട്ടികളൊക്കെ കേടന്നോ
ഇല്ല ഇല്ലാ കിടന്നിട്ടൊന്നുല്ല ഒറങ്ങാന് കൊ കുറച്ച പണിയാണ് ഓരോരുത്തര ഉറങ്ങി കിട്ടണെങ്കില് ആ അപ്പ ചെറിയാൾ ഉറങ്ങി പിന്നെ അതിൻന്റെ നേരെ മൂത്താളുണ്ട് ചെറുതിന്റെ നേരെ മൂത്ത ആളുണ്ടയ്ന് മൂന്ന് വയസായിട്ടുള്ളൂ അയിന്നെ അയിൻ്റെ ഓരോരോ ഏ ആ
ആഹ്
അയിന് ഓരോരെ അത് പറ്റ് - റ്റൂല ഇത് പറ്റൂല അങ്ങ അങ്ങനെ കെടക്കണം ഇങ്ങനെ കെടക്കണം എന്നൊക്കെള്ള ഓരോ ചിട്ടകളൊക്കെ ഉണ്ട്
ങ്ങ്ഏ അങ്ങനൊക്കെ ഇണ്ടല്ലേ ആഹ അതന്നെ
ആ നൈസാ ലൈറ്റിട്ടും അയിനിപ്പ പറഞ്ഞ്ട്ട് കാര്യല്ല
പറഞ്ഞിട്ട് കാര്യല്ലന് അറിയാനായിട്ടില്ലല്ലോ ഓൽക്ക് നമ്മള് കൂടെ നിന്നൊട്ക്കാന്നല്ലാതെ ഉം പിന്നെ ഞമ്മളെവിടെ ഒരു സംഭവം ഉണ്ടായിനിട്ടോ ആഹ് ഭക്ഷണഴിച്ചു ഞങ്ങളവിടെ ഒരു വീട് ഇങ്ങനെ വീട് പണി നടന്നോണ്ടിരിക്കുന്ന ഇടല്ലേ വീട് പണി പൂർത്തിയായിട്ടില്ല വീട് പണി ഇങ്ങനെ നടന്നോണ്ട്ക്ക്ണ ടൈം ഉണ്ടാവ - പോലോ ഒരു കള്ളൻ കേറിട്ടോ അവിടെ വീട് പണിന്റെ സാധനങ്ങൾ കൊണ്ടു വാൻ വേണ്ടി വന്നതാ
വീട് പണി ഇടുക്കണ ഈ ടൈൽ മാർബിളിന്റെ സാനങ്ങള് ടൈൽ ഇട്ടിക്കണ ഒക്കെ ഇണ്ടാവു -
ആഹ് ആഹ്
ഒലോ ണിക്കാര്അവ്ടെചല്ലേ പോവാ എന്നിട്ട് അത് കൊണ്ടാൻ വേണ്ടി വന്നാട്ടോ അങ്ങനെ ഈ ടെറസിന്റെ മേലത് ഒ - ഓ നേരാന്നില കേറൂലേ കിരണേൽ സർഗേസ് ച്ചിട്ട് കോണിക്ക് അങ്ങനെ ആ കറന്റും ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അയില് ഈ കള്ളേ നടുന്നേന്റെ ഇടയില് ആ മേലെന്ന് തായ്ക്ക് വീണ്
മെരിച്ചു
സ് റ്റേർന്ന് ഏ മരിച്ചില്ല വീണ് തായക്ക് വീണ് തായക്ക് വീണ് വീണ് കാലൊക്കെ മൂടായി കാലൊക്കെ മുറിഞ്ഞി നല്ല - ഇത്ണ്ടാവല്ലോ മേലെന്ന ഹൈയറ്റന്നല്ല വിക്ണേ അവും പ്രതീക്ഷിക്കാതല്ല വികലല്ലേ ആ ദീക്കാം വെയ്ക്ക്ണില്ല രാവിലെ പണിക്കാര് വന്നപ്പോണ്ടല്ലോ ഇവിടെ നാള് ആ പാവായി പോയി അതിന്റെ പണി പണിക്കാര് വന്നപ്പോണ്ടല്ലോ ഇവിടെ എന്താ പറയാ ഒരാള് വീണ ക്ക്ണ് അപ്പങ്ങനെ പണിക്കാർ വന്നപ്പോല്ല രാവില നമ്മൾ പെര - പണിക്കാര് വാതില് തൊറന്ന ക്കൂലല്ലോ പണിയെടുക്കണ വീടല്ലേ പണിക്കാരല്ലേ വന്നു തൊറക്കാ അങ്ങനെ തോറന്നപ്പണ്ടല്ലോ അവിടെ വീണടക്ക്ണ്‌ട്ടോ അയില ഇങ്ങനെ ഇങ്ങനെ വീണ് കിടന്നതുംപോരാ ഉറങ്ങിപ്പോയാണ് ആ വീണതില് പിന്നെ കതകയിച്ചിട്ടൊന്നും നീക്കാൻ കയ്ണ്ടാവുലാ അവിടന്നേ കാലിൻ്റെ എല്ലോക്കെ പൊട്ടീണ് കാലിൻ്റെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് ചോദ്യം ചെയ്തപ്പോ വന്നല്ലോ ഞാൻ കക്കാവന്നേയിനി ഞാൻ മിഷിൻകക്കാൻവന്നതാണല്ലോ പോലീസുകർ ചോദ്യം ചെയ്തപ്പോ അള്ളാ കേട്ട് അറ വല്ലാത്തൊരു ക കള്ളന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥായി പോയി അറിയാണ്ട് എന്നിട്ട് പിന്നെ വില ഇടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടോക വേണ്ടി അത് വന്ന അറിയു
ഉം അതേ മതിറെ ഇന്റെ വാപ്പാറിനക്ക പണ്ട് ആഹ് പണ്ടൊരു പെരേല് കള്ളൻ കയറിയിട്ട് എന്താണ് ഒന്നും അവിടെ ഇല്ലാലോ കക്കാന്
ആഹ്
ഏഹ് ഒരു സാധനം എനിക്ക് ആഹ് പരൽന്ന് കക്കാൻ കിട്ടിയില്ല കുറേ ചീഞ്ഞ പാത്രങ്ങള ഒരു ഒരു വല്ലിയമ്മണ്ടാല കെടന്നറങ്ങെ കൊറേ ഒരാന്തമില്ലാത്ത ഒറെ പാത്രങ്ങളും ഏഹ് ഒരു എന്താണ പന്ത്രണ്ട കൊല്ലം തേച്ചക്കാത്ത ഒരു മിക്സി ഉണ്ടാല അങ്ങനെ കഴിച്ചു ഒരു ഒരുരില്ലാത്തൊരു പെര അങ്ങനെ ഒന്നും കൊണ്ടാവാൻ ഒന്നും കൊണ്ടാവാൻ കിട്ടിയില്ലന്ന് കണ്ടപ്പോൾ കള്ളനി വേറെ ഇടുന്നോ കട്ട സാധനൊക്കെ അവിടെച്ചാണ് പോയാലാ
എന്റെ റബ്ബേ
ആഹ് വേറെ ഏതോ പരന്ന് ക്കാണ്ടല്ലേ ഇറങ്ങിക്കണേ അപ്പൊ ആഹ് സാധങ്ങളൊക്കെ ഈ പെരയിൽ വെച്ചക്കാണ്ട് കള്ളന് മുങ്ങി ഇങ്ങോട്ട ഈ തള്ള പാവം നീച്ച വോക്കിയപ്പോ കട്ട്മൽ ഉണ്ടാല ഒരു പാത്രത്തില് ഒരു വലിയ ച ഒൽ കുറേ സാധനം അല്ല പെണ്ണുങ്ങളെ മാല ഉണ്ടാല്ല സ്വർണ്ണത്തിൻ്റെ വളം ഉണ്ടാല എന്തൊക്കെയാ പൈസ ഒക്കെ ഉണ്ടാലേ പേഴ്സ് എന്താല ഏതോ പെണ് കൊറെേ പെണ്ണുങ്ങളാ എന്താണ് പാൽസരം ഉണ്ടാല എന്തൊക്കെയ വെള്ളിന്റെ ഓരോ കൊലിസ് ഇണ്ടാല അങ്ങനൊക്കെ ആയിട്ട് എന്തൊക്കെയോ സായനം ഉണ്ടായിന്ന് തന്നെ അപ്പൊ വേറെ എവിടന്ന് കട്ടപ്പ ഈ കള്ളനി പാവം തോന്നീക്കണേ ആഹ് ആഹ് അപ്പൊ കൊറച്ചേലും മനസാക്ഷിയുള്ള കള്ളൻ അതേമാതിരി ആഹ് അതേമായി വേറെ സംഭവമുണ്ട് ഒരു പെരയിലെ കള്ളന് കക്കാൻ കേറി അങ്ങനെ ഓനു കക്കണേൻ്റെ കട്ടിട്ടു പൊറത്ത് ഇതു കറങ്ങണ ടൈമിലെ ഓന്റെ കൈമത്ത് ത്തെ അതായത് കള്ളമാരൊന്നും വല്ലാ തേച്ചൊരുതി കുളിച്ചൊന്നില്ലല്ലോ അങ്ങനെങ്ങനേലൊക്കെ ഒക്കെ നടക്കലല്ലേ കക്കണംന്നുള്ള ചിന്ത മാത്രല്ലേ ഉണ്ടാവലെ അങ്ങനെ ഓന്റെ നഖത്തിന്റെ പകുതി തീറ്റി മുറിഞ്ഞിട്ട് ആഹ് ഹാളിലു വീണാലാ
ഏഹ്
മനസ്സിലാവൺണ്ടോ നഖം വല്ലിയ നഖാണ് അപ്പം അപ്പം അപ്പം നഖത്തീന്നെ വാതിലിമേ എന്തോ തട്ട് തട്ടീച്ചി ആഹ്ആഹ് വാതിലിമേലെന്തോ തട്ടീച്ചി നഖത്തിന്റെ പകുതി മുറിഞ്ഞിട്ട് ആഹ് ഹാളില് വീണപ്പോ ഓൻക്ക് ഭയരങ്ക് ങ്കര സങ്കടാല ആഹ് മൊ ആഹ് നഖം മുറിഞ്ഞത് അതായത് നഖം മുറിഞ്ഞിട്ട് ട്ടാ വീട്ടിന്റെ ആഹ് വീടിന്റെ ഉള്ളിലല്ലേ വീണത് അങ്ങനെ ഈ ചെങ്ങായി ഇത് തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ് ആഹ് ഒരു നഖം തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ് തെ രാവിലെ ആയി രാവിലെ സുബൈ ആക്ക് എല്ലാരും നീച്ചി പെര താരൊക്കെ നീച്ചപ്പൊണ്ടാലൊരു ചെങ്ങായി ഇതെന്താ എന്നെ ഇങ്ങനെ നടക്കണെ അപ്പ എന്താന്ന് വച്ചാ രൺഡ്രേണ്ണം കൊടു ഇതു വെരുമാറിയ പോയീന്ന് പറഞ്ഞതാ സാറതെന്താ വെച്ചാല് ഞാൻ കക്കാങ്കേറിയ കള്ളനന്നെയാണെ പക്ഷെ ഈഹ് ഈ പേരേലെ ഫയറും വർക്കത്തുണ്ടാവണമെങ്കിലല്ലേ എനിക്കും ഇനിയും ക ത്താൻ വരാ പറ്റൂള്ളൂ അപ്പെൻ്റെ നഖ ത്തിന്റെ പകുതി ഈ വ്രീട്ടിന്നുള്ളിലെ കൊയിഞ്ഞാടീക്കണെ അപ്പം തട ഉച്ചാൻ പറഞ്ഞിട്ടില്ലേ നല്ല അള്ളാനു വിശ്വാസൊള്ള ആളാണെ ഒന്നുണ്ട് അപ്പ അള്ള പറഞ്ഞിട്ടേ ഇതല്ല നഖം വീട്ടിന്റുള്ളിലു നഖം ഇതാക്കരുത് നഖം കൊയി കെതെന്നു പറ അപ്പൊ നിക്കത് ഏഹ് കൊയിഞ്ഞു കയിഞ്ഞാല് ഏഹ് എടങ്ങേറല്ലേ വിചാരിച്ചിട്ട് ഞാൻ തെരഞ്ഞോക്കിയതാണ്
ഏഹ് നല്ല കള്ളം
എന്താസ്നാ
ഉം
എന്താ ചെയ്യാലോ
അതന്നെ ഓരോരുത്തരിങ്ങനെ തൊടങ്ങിയാപ്പെന്താ കാട്ടല്ലേ
ആഹ് വല്ലാത്തൊരു കള്ളന്നറിയാം ഉം
അതന്നെ
എന്താ ചെയ്യാ പിന്നെന്തൊക്കെയാ
എങ്ങനേ
അവിടെ മഴ
ഹലോ ഇന്നു വലിയ മഴയൊന്നില്ല നിങ്ങട് തട ആഹ് കേൾക്കണ്ട് ഇങ്ങൾക്ക് കേൾക്കുന്നില്ലിയോ
ആഹ് കേൾക്കണ്ട് ഇവിടെയും മഴ വല്ലാതെ മഴയ് ആഹ് ഇന്നൊരു ആഹ് ആഹ് ആഹ് ഇവിടെം അങ്ങനതന്നെ പക്ഷെ ഡ്രസ്സൊന്നും ഒണങ്ങണില്ലേ ഈ ചെറിയ മക് ക്കടെഡ്രസ്സൊക്കെ ഒണങ്ങാന്
ആഹ് ഇന്ന് ഒണങ്ങി കിട്ടീട്ടോ ഇന്ന് ഫുള്ളിങ്ങനെ ഒണങ്ങി കിട്ടി ഇന്നു പിന്നെ എനിക്ക് രാവിലെ അഹ് ഹോസ്പി മോൻക്ക് പല്ലിനെ കാണിക്കാനേ ആഹ്
ആഹ് ആഹ് ഞമ്മളെ പേര പെയിന്റ്ടിക്കിണ്ട് അപ്പ പല്ലു ഡോക്ടറെ അപ്പോ എന്താണ് ഇവിടെ നാത്തൂനാണെങ്കി രാവിലെ പോവുകേം ചെയ്യും പല്ലു ഡോക്ടർടവിടെ വർക്ക് ചെയ്യണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പം ഇവിടെ പെയിന്റും പണിക്കാരൊക്കായതുകൊണ്ട് നമുക്ക്
ഔ ആഹ പണിക്ക ആഹ്
ആഹ് നമ്മുക്ക് പുറത്തേങ്ങും തങ്ങന്മാരാണ് അപ്പൊ നമ്മുക്ക് പൊറത്തെകും ഇറങ്ങാനും ഇതാക്കാനൊന്നും പറ്റൂല ഓ പർദൊക്കെ പർദേ മൂടിയൊക്കെ ഇട്ടിട്ടാണ് ഉള്ളി തന്നെ നടക്കണെ അകത്ത ആ അകത്ത തന്നെ ഫുള്ള് പെയിന്റ് പണിയാണ് അപ്പൊ ഒരിടയിൽക്കൂടെ ഇങ്ങ് നടക്കണ്ടേ
നടക്കണ ആ അതന്നെയ, അപ്പൊ എനിക്ക് ഭക്ഷണൊക്കെ ഇണ്ടാക്കല്ലോ? അങ്ങനൊക്കെണ്ട് അങ്ങനല്ല ഫർ വീട്ടിലേക്ക എങ്ങനെ നടക്കണോം?
അല്ല അവ ആണുങ്ങൾ കാണൂലേ അ
ആഹ് അങ്ങനെ അതുകൊണ്ടാവൂല്ലേ ആ അന്യാ പുഷിന്മാരല്ലേ
ആഹ് ആഹ് അപ്പോ കാണൂല്ലേ അപ്പം നമ്മൾ അടുക്കളയിലൊക്കെ തട്ട് നടന്നിട്ട് ആകെ നീരൊക്കെ ഇറങ്ങി വല്ലാത്തരവസ്ഥയിലൊ മനുഷ്യന്മാർ
ആഹ്
അല്ലെങ്കിൽ ഇത് അവനാന്റെ പേര ആവുമ്പോ എന്താ എന്റെ പരന്റ ഉള്ളിലാവുമ്പോ നമക്ക് ഇനി എന് ഇട്ടാലുംഴപ്പില്ലല്ലോ
അറീല ന്ന്
ആഹ് പക്ഷെ ഇത് പണിക്കരുണ്ടാകുമ്പോ ഭയങ്കര എടങ്ങേറായിട്ട് ആകെ കുടുങ്ങിയത്.
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയാ?
പിന്നെ എന്ത് ഒക്കെ നല്ലത് ഞാനന്ന് മോൻക്ക് ഭയങ്കര പല്ലിവേദന ഇന്നലെ ഓന് സ്കൂളിൽ ന്ന് കരഞ്ഞൊണ്ടാ വന്നേ അപ്പൊ ഞാൻ അങ്ങനെ കാണിക്കാൻ പോയി രാവിലെ പോയിട്ടേ ഉം കൊറച്ച് ദിവസം പെ ഇങ്ങ പറയണ് അപ്പൊ ഞാൻ വല്ലാം നല്ല കൂടുതലും പറയണില്ല ചെറുതായിട്ട് ഇങ്ങനെ പറയും അപ്പൊ എന്ത ഉപ്പ് ഇട്ട് വെള്ളം കൊണ്ട് കുൽകുയ്ഞാലൊ വേം ശരിയാവും ചെയ്യും പിന്നെതാ ഇന്ന ഇന്നലെ നല്ല വേദനായാട്ട സഹി ക്കാൻ കയ്യിണില്ല്യ തോന്ന്ണ്ട് ഇൻക്കെന്നെ കണ്ട്ട്ടെന്നെ എടങ്ങേറാവാ അപ്പൊയിന്ന് കൊണ്ടോയി ഞാൻ ചെർതിനിം വെച്ചാണ്ട് കൊണ്ടോവാൻ കഴിയൂല അപ്പൊ അങ്ങനെ അങ്ങനെ ബേക്ക്ക്ക്ക്കെലാ ഇന്ന് കൊണ്ടോയി കാൺച്ച് അപ്പൊ പർഞ് രണ്ട് പല്ല് കേട്ണ്ട്. രണ്ട്പല്ല്ഞ്ഞ് അട്ക്കാ നീര് വെന്ന്ണലോ
ഇന്റെ മോള്ത് അതേ പോൽതന്നെണ് റബ്ബെ! ഇങ്ങട്ട് ഇപ്പൊ പറി ക്കാ പറ്റൂലാർഞ്ഞപ്പൊ റൂട്ട് കാനാലെയ്യണം അപ്പ ഞായിന്റെ മോളോട് ചോയ്ച്ച് ഇമ്മാന്റെ കുട്ടി പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാ ഈ പല്ല് പർച്ച് ഒഴിവാക്കും. ഇഞ്ഞ് വെർതെ റൂട്ട് കനാല് ചെയ്യണോയ്ച്ചപ്പൊ ഇന്റെ മോളർഞ് മാ വെറുതേ കായി ചെലവാക്കണ്ട ആ കായ്ക്ക് ഇൻക്ക് മുട്ടാ ക്കായിവാങ്ങി തന്നാളിന്നിന്റെ മോളിന്നോടങ്ങനെ പർഞ് അപ്പൊ പിന്നെ ഡോക്ടർമാരെന്തെയ്ത് അറിയോ പൊർത്ത്ട്ട് ആഹ ആ് പൊർത്ത്ക്ക് ഒര് ആഹാ പൊർത്ത്ക്കൊര് ഇത് ഇട്ടൊട്ത്ത് ഡോക്ടർമാര് പൊർത്ത്ക്കൊരു ചെലും ഏഹ് ഇതൊക്കെ പോവാ വേണ്ടിട്ട് അങ്ങനെ പൊറ ത്ത്ക്കൊരു ഓള്ട്ടൊട്ത്ത്ക്ണ് ഇപ്പം കൊഴപ്പൊന്നുല്ല അപ്പ ആ പല്ലങ്ങനെ കേട് വന്ന പല്ലാണ് പഷെ ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരാക്കിയാ റെഡിയാവുന്ന് പറഞ്ട്ട് അങ്ങത്തന്നെ വെച്ചേക്കാണ് ഒന്നും കാട്ടി
ആഹ ഇന്നാ ശെരിട്ടോ?
ല്ല ഒന്നും ഇല്ല്യാക്കട്ടെ ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ ഇന്നാശെരി